കേൾക്കുന്നുണ്ടോ ആഹ് തിരക്കില് ചെറിയ ഉച്ച ഊണിന്റെ തിരക്കൊക്കെ ഇവടെ കഴിക്കാൻ നിക്ക അതെയോ ആഹ് എന്താ കഴിക്കണേ
ആ ചെറിയൊരു ട്രാവലിങ്ങില ഇവിടെ ചിക്കൻ റൈസ് തമിഴ്നാട് തമിഴ് തമിഴ്നാട് സെയ്ഡ ഉം വർ ക്കിന്റെ ഭാഗമായിട്ട് വന്നത ഉം
അപ്പ അവിടത്തൊക്കെ ഫുഡൊക്കെ
ഇവിടെ ഫുഡ് കൊഴപ്പൊന്നുമില്ല നമ്മുടെ നമ്മുടെ നാട്ടിലേക്കാ നമ്മുടെ നാട്ടിലെ അത്ര പോര ഉ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ മെയിനായിട്ട് വൈകുന്നരം കാലത്ത് നേരത്തും വൈകുന്നരം നേരത്തൊക്കെ ഇഡ്ലി ദോശ അങ്ങനെയൊക്കെയെ
ആഹ് ഇഡ്ലി എലയിലുള്ള ഇഡ്ലി അല്ലെ
ആഹ് ഉച്ച സമയത്ത് നമ്മുടെ നാട്ടിലെ ഫുഡ് ഒക്കെ ഉണ്ട് പക്ഷെങ്കില് നമ്മുടെ നാട്ടിലെ സ്പെഷ്യല് പോലെ ഒന്നും ആവില്ല ഇവടെ ഇവടെ നല്ല ചേഞ്ച് ആ
ആഹ് അത് ശരിയാവും പിന്നെ നമ്മുടെ ചോറും കിട്ടൂല്ലെ വെള്ളച്ചോറല്ലേ കി
അതെ അതെ ഇത് വേറെ ഒരു ചെറിയ ചെറിയ ടൈപ്പ് റൈസാ
അതെയോ അപ്പൊ ടേസ്റ്റ് ഉണ്ടാവൂലല്ലോ പൊന്നി അരി എന്നൊക്കെ പറയില്ലെ പൊന്നി അരി ആഹ് ആഹ് ആഹ് അതെല്ലേ ചിക്കനൊക്കെ ഇപ്പൊ അവിടയൊക്കെ ചെന്ന് കഴിക്കാനും നമ്മുടെ അല്ലെ ഒരു വൃത്തി അങ്ങനെയൊക്കെ അതാണല്ലോ പാട്
അല്ല കൊഴപ്പില്ലാത്ത ഏരിയകളുണ്ട് ട്ടോ നമുക്ക് തമിഴ്നാട് കൊഴപ്പൊന്നുല്ല നമ്മടെ നമ്മുടെ നാട്ടിലേക്ക ഇവിടെയൊക്കെ നല്ല വികസന ഇവിടെ റോഡ് ആയാലും ഹൈവേയും കാര്യങ്ങളൊക്കെ സെറ്റ
സെറ്റ ലെ
നമ്മളെ നാട്ടിലാണ് ഇപ്പഴും
ആഹ് ഒന്നും ആവുന്നില്ലല്ലോ
ഫുഡിന്റെ കേസിലൊക്കെ ബെറ്ററ ഫുഡൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ബെറ്റർ
ഫുഡൊക്കെ ഓക്കെ പിന്നെ വികസ് വികസനങ്ങളല്ല അവിടെത്തന്നെയ സെറ്റ്
ആ ഫുഡിന്റെ കേസ് ഒക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ബെറ്റർ കാരണം നമ്മളെ ഗൾഫ് രാജ്യങ്ങളിലെ കുഴിമന്തി അങ്ങനെയുള്ളതൊക്കെ ഇവിടെ വന്നില്ലേ
ആ
മുൻപ് എന്നൊക്കെ പറഞ്ഞഴിഞ്ഞ വെറും ഈ ബിരിയാണിന്ന് മാ മാത്രം പറഞ്ഞാലേ അറിയുള്ളൂ ഇപ്പ മൊത്തം എല്ലാർക്കും മന്തി അങ്ങനെ
അവിടത്തെ ഫ്രേ ഫ്രൈഡ് റൈസ് നല്ലതല്ലേ ആ ഫ്രൈഡ് റൈസ് ഞാൻ നല്ല ടേസ്റ്റാ മുട്ട പിന്നെ ഈ വൈന്നേരത്തെ ഇത് ഓംലറ്റ്
ആഹ് ഓംപ്ലേറ്റ് ഒക്കെ നല്ല രസ ഇവിടെ മെയിൻ ആയിട്ട് ഇവിടെ ഫുഡിന് നമ്മടെ നാട്ടിലൊക്കെ ഹ് ബുൾ സെയ് ബുൾസൈന്നല്ലെ പറയ ഇവിടെ ഹാഫ്ബോയിലൊക്കെ ഭയങ്കര ദാ ഹാഫ്ബോയിൽ എന്നാ പറയ ബുൾസൈക്കൊക്കെ ബുൾസൈക്ക് ഹാഫ് ബോയിൽ ഹാഫ് ബോയിൽന്ന് പറഞ്ഞാൽ ആ
ആഹ് ആഹ് ആഹ്
ട്രിപ്പ്നൊക്കായ അതെ അതെ ഇവ്ടെയൊക്കെ ഞാനിപ്പൊ കൊറേയ് കൊറേ കാലായി ഞാനിവടെ
അതെയാ
ഉം ഇബടെ ഇവൻ മാനേജ് ഇവൻ മാനേജ്മെന്റ് പരിപാട്യാ അപ്പോ ങ്ങനെ ട്രാവല് ചെയ്യുമ്പളൊക്കെങ്ങനെ ഓരോ സ്ഥലങ്ങൾലൊക്കെ പോയി കഴിക്കുമ്പോ പിന്നെ കൽക്കി പറയണ കൽക്കി വൺ സൈഡ് ഓംലെയ്റ്റ്ന്നൊക്കെ പറീലേ ഒര് സൈഡ് മാത്രം കൽക്കിന്ന് പർഞ്ഞഴിഞ്ഞാൽ വേറൊര്ടൈപ് മസാലൊക്കെ ചേർത്ത്ട്ട് അങ്ങനെ
അതെയാ ആഹ് ആഹ്
എവ്ടെ
ഹലോ ടൂറൊക്കെ ടൂറൊക്കെ പോവാൻ നല്ല അടിപൊളിയാ അവ്ടെയൊക്കെ അല്ലേ പിന്നെ പിന്നെയൊണ്ട് നല്ല വൃത്തിയുണ്ടല്ലോ അവ്ടെ ഇപ്പ പരിസരങ്ങൾലേ നമ്മളിവ്ടേന്ന് പറ്ഞ്ഞാ എന്ത്മാത്രം വേസ്റ്റാ
അതെ അതെ
വേസ്റ്റ് കൊണ്ടൊരു രക്ഷയൂല്ല
സ്റ്റഡീസ്
അവിടെ ആഹ് അവ്ടെയൊക്കേന്ന് പറ്ഞ്ഞിട്ട്ണ്ടേ നല്ല നീറ്റ്നെസ്സ എവ്ടെ ചെന്നാലും അല്ലേ അങ്ങ് ആഹ് അങ്ങനൊരു ഗുണവൊണ്ട് ഇവിടേന്ന് പറ്ഞ്ഞാ കാണുന്നോടെത്ത് കൊണ്ടോയ് മലയാളികളുടെ ഒരു പ്രത്യേകത നമ്മളും അവിടെ ചെന്നീ വേസ്റ്റ് വലിച്ചെറിയും
അതെ അതെ അതെ
അതാണല്ലോ
അങ്ങനെ
ആഹ് ഊട്ടി അങ്ങോട്ടൊക്കാണോ
എങ്ങനെയാ അ അല്ലല്ല ഞങ്ങള് സേലം സേലം നേരെ നമ്മുടെ നാട്ടി ട്ട്ലേക്ക ഇനി റൈട്ടൻ പോവാ നാട്ടിലേക്ക അങ്ങനെ ഇനിയിപ്പൊരു ട്രിപ്പുണ്ട് മൂന്നാറ് ഫാമിലി ആയിട്ടൊരു പത്തൊമ്പത് ഇരുപത് ആ ഡേറ്റ്ന് മൂന്നാറിലേക്കൊരു ട്രിപ്പുണ്ട് ഞമ്മളങ്ങനെ പുറത്ത്ക്ക് ആഹ് ഇന്ന് രാത്രി പോവും ഞങ്ങള് നാളവ്ടെ വട്ടവട പറ്ണ സ്ഥലത്ത് സൺസെറ്റും കാര്യങ്ങളൊക്കെയ്ട്ട് ഞങ്ങളങ്ങനെ പോവാറൊന്നൂല്ല ഫാമിലി ആയിട്ടൊന്നങ്ങനെ പോയിട്ടൊക്കെ കൊറേ ആയി പിന്നെ കല്യാ സമയത്തൊന്നും അങ്ങനെ പോവാൻള്ളൊരു സാഹചര്യല്ലണ്ടേയിര്ന്ന് അങ്ങനെ അപ്പൊ പോവാള്ളൊരു പ്ലാൻണ്ട് ഉം
അതെല്ലേ മൂന്നാറൊക്കെ നേരത്തെക്കാട്ട്ലും
ആഹ് അതെ അതെ ഞങ്ങള് കാറ്ലാ പോണെ അളിയൻ അളിയന്റെ കല്യാണപ്പട്ത്ത് കഴിഞ്ഞു അപ്പ ആള് ങ്ങനെ പോണംന്ന് പറ്ഞ്ഞപ്പോ ആഹ് കൊഴ്പ്പല്ല നമ്മക്ക് നാല് പേർക്ക് കൂടി അങ്ങനെ പോവാന്ന് പറ്ഞ്ഞങ്ങനെ
അതെ സെറ്റായിട്ട് ആഹ് നല്ല അടിപൊളിയാണല്ലോ അങ്ങനത്തെ ട്രിപ്പൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പ നല്ല ഒരു പുതിയ പുതിയെങ്ങാട്ട് പാർക്കെങ്ങാണ്ട് വന്ന്ട്ടില്ലെ മൂന്നാറ്ൽ രാവിലെ ഏഴ്മണി തൊട്ട് വൈന്നേരം ഏഴ് മണിവരെ കേറുവ അങ്ങനെ ഒരു സംഭവം
ഞാനും കേട്ടു ഞാൻ കറക്റ്റ് ആയിട്ട് വല്യെ ഐഡ്യില്ല നമ്മക്ക് ചോദിക്കണം വിളിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഡ്രൈവർമാരാ അവരൊക്കെ പിന്നെ ട്രപ്പും കാര്യങ്ങളൊക്കെ പോണതാ അപ്പോ അവരോടൊക്കെങ്ങനെ ചോയ്ച്ചന്വേഷ്ച്ച്ട്ടും അങ്ങനെ ഓരോ സ്ഥലങ്ങള്ങ്ങനെ കണ്ടുപിട്ച്ച്ങ്ങനെ പോവും
ആഹ് അതെല്ലേ അവിടെ ഇങ്ങനെ ഒരു ഫ്രൂട്ട് കാണിച്ചു കൊടുത്താൽ മതി അപ്പൊ നല്ല ഗൾഫ് ആ ഒരു അറ്റ്മോസ്ഫിയർല്ലാന്നാ പറഞ്ഞ് കേട്ടെ അപ്പ ഫ്രൂട്ട്സ് തിന്റെ ജ്യൂസ് തരും അങ്ങനെയൊക്കെ പറഞ്ഞാ
ഉം
പിന്നന്നെ ഈ കാണുന്നോടത്തെല്ലും ഈ റിസോർട്ടാണല്ലോ
അതെ അതെതെ നമ്മള് ആ റിസോർട് ബുക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് റൂം ബുകീതിട്ടുണ്ട് നമക്ക് വലിയ ഐഡിയ ഒന്നുംല്ല ഞങ്ങള ആദ്യമായിട്ടാ പോണത് ഞങ്ങള് ഇതുവരെ ഇങ്ങനെ പോറ നമ്മള് നാട്ടില് ബീച്ചുകളില് അതുപോലെ കടകളില് അങ്ങനെയൊക്കെ പോവാന്നല്ലാതെ ഫാമിലി ആായിട്ട് ഇങ്ങനെ ലോങ്ങൊന്നും പോവാറില്ല
ആഹ് അആഹ് ഇപ്പൊ ബീച്ചിലൊക്കെ ചെന്ന മൊത്തം വേസ റ്റായി കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടായിരുന്നു ബീച്ചില് ഏതോ ഒരു ബീച്ചില് ഉം ഭയങ്കരമായിട്ട് വേസ്റ്റ് റ്റ് കെട്ടിക്കിടകുണൂന്നും പറഞ്ഞുള്ള ആ ഒരു ന്യൂസ് കണ്ടാരുന്നു സൈക്യൂല കണ്ടാൽ നമ്മള് കാരണം നമ്മളും ഇങ്ങനെ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഈ കടലത്തൊണ്ടും അങ്ങനെ അത് ഇതൊക്കെ ഇടും പക്ഷെ നമ്മള് തെ റ്റാണല്ലോ ചെയ്യ്ണത്
അതെ അതെ
ബ്ലാ അപ്പം ഇത് ഈ വേസ്റ്റെല്ലാം കൂടെ കിയക്കന്ന് കടലിലേക്ക് ചെല്ലും കടലിലെ മത്സ്യം എല്ലാം കഴിച്ചി ട്ട് പിന്നെ നമ്മൾ ആ മത്സ്യത്തെ മേടിച്ചു കഴിക്കുന്നു നമ്മൾ തന്നെ രോഗം ഉണ്ടാക്കി വെക്കണ അവസ്ഥയാണല്ലോ
ഉം ഉം ഉം
ട്രാവൽ ചെയ്യുമ്പോ അടിപൊളിയായിരിക്കും അല്ലേ പ്പോ ഏഹ് ട്രാവല് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പോ മടയൊക്കെ ആയോണ്ട് എങ്ങനെയാ അവിടുത്തെ
അവിടെ കാലാവസ്ഥ എന്താ അവസ്ഥന്നൊന്നും അറിയില്ലേ ഇവിടെ തമിഴ്നാട്ടിൽ കുഴപ്പൊന്നില്ലേ ഇബടെ ഇപ്പൊ വെയിലാ തമിഴ്നാട്ടില്ണ്ട് ഉം അതെ അതെലെ നാട്ടില് നല്ല മഴയല്ലേ ഉം ഉം
ഓരോ ഓരോ സ്ഥലത്ത് ഓരോ രീതിയാണല്ലോ
അതെ അതെ അതെ
ആഹ്
അങ്ങനെ അഹ് കഴിച്ചായിരുന്നോ
ആഹ് കഴിയെ കഴിക്കലൊക്കെ കഴിഞ്ഞു ഉം ഞങ്ങള് ചോറ കഴിച്ചെ
അതെല്ലേ ആഹ് ചോ ചോറ് സാമ്പാറൊക്കെ കഴിച്ചാൻ കൊതിയാവ്ണ് നാട്ടില് നാട്ടിന്ന്പ്പൊ രണ്ട് മൂന്നു ദിവസായി വിട്ട് നിന്നിട്ട് അങ്ങനെ ഉം ഉം
ആഹ് നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിക്കഴിയുമ്പോഴത്തേക്കും ആണ് നമ്മുടെ ഫുഡിൻ്റെ വില മനസ്സിലാക്ണത്
എനിക്ക് നാട്ടില് ഫുഡിന്റെല്ല എനിക്ക് മൊത്തത്തില് നാട്ടിന്ന് ഭയങ്കര മിസ്സിങ്ങാ ഞാനീ പൊറത്തിക്കൊക്കെ പോകുമ്പയോ പൊറത്തിക്കൊക്കെ പോകുമ്പോ പിന്നെ ഏഹ് നാട് ഭയങ്കരായിട്ട് മിസ് ചെയ്യും പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാല് പിന്നെ വീണ്ടും വേ അതെ അതെ അതെ അതാ അവസ്ഥ
അതെപ്പോഴും നമുക്കൊരു നല്ലൊര് താണല്ലോ യാത്രകൾ കൊണ്ട് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്ക പഠിക്കാൻ പറ്റുമല്ലോ
ഞങ്ങള് ഫുഡിന് വേണ്ടി വെയ്റ്റിങ്ങാ പറഞ്ണ്ടോ ആഹ് ഫുഡ് ഇത വ്ടെ ആള്
ആഹ് അവിടത്തെ ഒരു ഗുണാണല്ലോ ഫുഡ് കൊടുത്ത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാ പിന്നെ അങ്ങോട് താമസിച്ചല്ലേ കിട്ടുള്ളൂ
അതെ അതെ ഇവിടെ ചൂടോടെ കിട്ടും ഇവിടെ ചിക്കൻ റൈസൊക്കെ പെട്ടെന്ന് ചൂടോടെ സെറ്റിയ്തേരുവാ
കിട്ടുല്ലേ ആഹ് ഈ ചിക്കൻ റൈസിനത്തൊക്ക് ഈ എന്താ മല്ലിയിലയൊക്കെയിട്ട്
അതെ അതെ ഇത് ചിക്കൻ റൈസ് എങ്ങനാ വെച്ച കെബേജ് കേബേജ് പിന്നെന്ത ബീൻസ് ഏഹ് മുട്ട പൊട്ടിച്ചിടും പിന്നെ ചിക്കൻ റൈസ് അത് മൊത്തം മസാലകിട്ട് അങ്ങനെ സെറ്റ് ചെയ്യും
ഓഹ് ഞങ്ങളരു പ്രാവശ്യം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ടൂറ് പോയേ അന്നേരം ഏഹ് ഇതിപ്പോ അവിടെ ചെന്ന് ഏഹ് കഴിഞ്ഞപ്പോഴേ ഈ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിരുന്നപ്പോഴേ ഫ്രൈഡ് റെയ്സയിരുന്നു മേടിച്ചത്
അതെല്ലെ
ന്നട്ട് അതിനകത്ത് മൊത്തം ഈ മോട്ടതോണ്ട് ഭയങ്കര മുൊട്ടത്തൊണ്ട ഇട്ടേക്കായിരുന്നു ഇങ്ങനെ പൊളി ട്ടെ പടപടാന്ന് ഇങ്ങനെ പൊട്ടിച്ചിടുമ്പോ അങ്ങനെ വല്ല ചാടി പോന്നതായിരിക്കും
അതെ അതെ ഇപ്പൊ ഇവിടെയൊക്കെ ഇവടെ വടെ ഗ്യാസിന് വില കൂടുക കാരണം വ്ടോന്നും കാര്യായിട്ട് ചിക്കൻ ചിക്കനൊന്നും അങ്ങനെ ഇട്ല്ലവര് ചിക്കനായാലും ഫുഡിന് നല്ല റേറ്റ് കൂടുതല നൂറ്റി ഇരുപതാ ഞാനൊക്കെ കഴിഞ്ഞഞ് കൊല്ലം വെരുമ്പോ മ്പോ ഇവിടെ റൈറ്റ് വരുന്നത് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപായിരുന്നു ഇപ്പോ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപതൊക്കെ കൊടുക്കണം ഓരോ സ്ഥലങ്ങളില് ഉം റെറ്റ് കൂടുതലാ
ആഹ് ഗ്യാസിന് ഇതില്ല ഷോർട്ടേജ് ആയത് കൊണ്ട് ഇവിടുന്ന് ഒരുപാട് പേര്- കേറി പോയാരുന്നല്ലോ. അങ്ങോട്ട് തന്നെ ആ പക്ഷേ അവിടെള്ള മിക്ക പോരും അവിടെയുള്ള ആളുകൾ മിക്കവരും തന്നെ ഇവിടെയാണല്ലോ ജോലിക്ക് വരുന്നത് നമ്മള് ഇവിടുന്ന് ഗൾഫിന് പോകും അവർ ഇവിടന്ന് അവരുടെ ഗൾഫ് പോലെ ഇങ്ങോട്ട്
നല്ല അഭി അഭിപ്രായാട്ടോ ഫുഡൊക്കെ- നമ്മുടെ നാട്ടിലെ ഫുഡ് ആണ് അവർക്ക് ഏറ്റവും ബെറ്റർ കോയി കോഴികോടായാലും മലപ്പുറായാലും നമ്മുടെ ഏരിയൽ തൃശൂർ ജില്ലയിൽ വന്നാലും എല്ലാ ഏര്യകളിലും നല്ല ഫു ഡാന്ന പറയണെ അവർക്ക് ഭയ അവർക്ക് ഭയങ്കര ഇഷ്ട
ഇഷ്ടവാല്ലേ?
ആഹ് ഞാൻ ഇങ്ങനെ ചോയ്ക്കും നമ്മുടെ നാട്ടില് ഫുഡ് ഇഷ്ടണെന്നൊക്കെ? ചോദിക്കും അവിടെ വരണ സമയത്ത് നമ്മളെ കമ്പനിക്കാരുണ്ട് കുറച്ച് പേര് അവരോടൊക്കെ ഇങ്ങനെ ചോയ്ക്കും ഓരു പറയും ബെറ്റർ ആണ് നോക്കെ പറയും അങ്ങനെ
ആഹ് പക്ഷെ നമ്മുടെ ഫുഡിന് ആരും കുറ്റം പറയൂലല്ലോ ഗൾ ഇര് ഇപ്പം വിദേശികളായാൽ പോലും വന്ന് വിദേശികളായാ വന്നാൽ പോലുവേ കേരള കേരള ഫുഡ് കേരള രീതിയല്ലെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ ഈ വേഹ് അതെ ആഹ് വേസ്റ്റിന്റെ ആ ഒരു ഇതെല്ലേ ഉള്ളു വൃത്തിയില്ല അധികം അത്ര ഒള്ളൂ ആഹ് ആഹ് ന്നാ ശരിയന്നാ ആയിക്കോട്ടെ
ഉ